ഹലോ?
കേൾക്കണ്ടോ?
ഹലോ?
ഹലോ ആഹ് കേക്കണ്ടോ?
ആഹ് ച്ചക്കുണ്ട്
ആഹ് ആഹ് എന്താർത്താനം?
ഓ ഇങ്ങ സുഖം ഇങ്ങനെ പോന്നു നിങ്ങളെ വർത്താനൊക്കെ?
നല്ല വർത്താനം പിന്നെ ചായയുടി ഒക്കെ കഴിഞ്ഞു. നിങ്ങത് കഴിഞ്ഞോ? ചാ ആഹ ചായന്റെ പരിപാടി കഴിഞ്ഞു നേരത്തെ ചായ വേണം ഇവിടെ. പിന്നെ ഉം നല്ല മഴയുണ്ടല്ലോന്ന് നിങ്ങക്ക് ഉണ്ടോ അവിടെ മഴയുണ്ടോ?
ഇല്ല അന്ന് വെയില നറച്ചുകൊണ്ടിരിക്കണ്. ഇന്ന് മഴയ?
ആഹ് ആഹ് ഇവിടെ നല്ല മഴ ഇർട്ടുത്തി വര്ണുണ്ട് ഇന്നാണെങ്കി ഒരു കല്യാണവുണ്ട്.
അയ് ശരി ഇവിടെ ന്നലൈം മിനിയാാനൊക്കെ നല്ല മഴയാണ് ഇപ്പൊപ്പോ വെളിച്ചങ്ങനെ വെക്ക് ഇരുണ്ട് പോവോന്നറിയില്ല
ആഹ് രാവിലെ ഇവിടെ ഇരുണ്ട് കൂടിയ നിക്ക് ആഹ് ചായുടിച്ചു പിന്നെ എന്തൊക്കെയ വിശേഷങ്ങൾ എന്താ? അവിടെ ചായുടി കഴിഞ്ഞോ? ചപ്പാത്തി പര ആഹ് ഇവിടേം ചപ്പാത്തിനെയായിരുന്ന് ആഹ് ങ ആഹ് ഞായറാഴ്ചയാണ് അപ്പൊ കൊറച്ച് കഴിഞ്ഞാല ഒന്ന് കല്യാണം ഉണ്ടാവും എങ്ങനെ? കുറച്ച് കഴി ഞ്ഞൊരു കല്യാണം കൂടി ഉള്ളതൊണ്ട് അപ്പൊ ഭക്ഷണം ആഹ്
ഇല്ലേ?
ആഹ് നേരത്തെണ്ടാക്കി അല്ലേലും നേരത്തെ നമുക്ക് വാണം ഭക്ഷണം രാവിലത്തെ ഭക്ഷണം നേരത്തെ വാണം
ആണോ? പണിക്ക് പോകുമ്പോ പിന്നെ വേണ്ടി
അന്ന് ആ ഇന്ന് പിന്നെ പണിയൊന്നുല്ല ഇന്ന് ഫ്രീ യെന്നേണ് എന്നാലും നേരത്തെ കഴ്ച്ച് ശീലായിട്ടേ വെഷ്ക്കും എല്ലാർക്കും നേര മക്കൾ രണ്ടാളാണ്ള്ളത് ഒരു മോനും ഒരു മോളു ആണുള്ളത് പിന്നെ മോള് ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിച്ചുപ്പ പി എസ് സി കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കാണ് മോന് ഒമ്പതാം ക്ലാസ്സിലാണ് മദ്ര മദ്രസ പോയിട്ട് പ്പവന്നിട്ടുള്ളൂ
എപ്പളാ മദ്രസടു
ആ മദ്രസ് ന്ന രാവിലെ ഉടനെ പിന്നെ എഴുന്നേറ്റ ഉടനെതന്നെ ആറുമണിക്ക് മദ്രസ് ലെത്തണം അപ്പം നേരത്തെ കൊണ്ട് വിടും എ എങ്ങനെ?
കൊറെ പോവാണ്ടോ മദ്രസില്?
ആഹ് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് നടക്കാണെങ്കില് രാവിലെ പിന്നെ ഒർക്കത്തി എഴുന്നേറ്റ് അദ്യം ചില ദിവസങ്ങളിലൊക്കെ പിന്നെ എന്താ പറയാ വെളിച്ചം വെച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ കൊണ്ട് വിടും വണ്ടിയിൽ കൊണ്ടു വ്ടും ഇങ്ങോട്ട് വരുമ്പൊ പിന്നെ തിരിച്ച് നടന്നാ വരാ ങ്ങട്ട് വരുമ്പൊ സാവധാനത്തിയാ മതില്ലോ അതെര്തിട്ട്
അഅ് ശരി ബടെ രണ്ടാള് മോള് മൂന്ന് വയസ്സും മോന് രണ്ടാം ക്ലാസ്സിലാ പഠി ഓൻ മദ്രസില് പോയിട്ട
ആ പിന്നെ വേറെ ഉം വേറെ
വേറെ മ്മണ്ട് പ്പണ്ട്
ആ ആ ആ ശരി അ ഉം ഹസ്ബൻഡ് വിടെ നാട്ടില് ജോലി ചെയ്യണ ആളാണോ? അഅ് ശരി
പിന്നെ അവിടെ മഴ ഇന്നിപ്പോ നല്ല മഴ പെയ്യുന്നുണ്ട്ല്ലേ?
ആഹ ന്ന് എന്തായാലും തെളിയും തോന്നണില്ല അങ്ങനെ പിന്നെ മൂടി കെട്ടീട്ടാ നിക്കണത് ഇന്നലെം നല്ല മയന്നെയ്ന് ഇന്നലെ പിന്നെ വൈന്നേരം ആയ പ്പം ഒന്ന് ചെറുതായ്ട്ടൊന്ന് നിന്നു പക്ഷെ എന്താ ആ
വെള്ളക്കൊ നിക്ക്ന്ന സ്ഥലാണോ?
അല്ല അല്ല അങ്ങനെയ അല്ല നമ്മള് കുറച്ചൂയർന്ന സ്ഥലത്താണ് താമസിക്കുന്നത്
തോടും അങ്ങനെ പാടൊ കൊണ്ടെടുത്ത്
അല്ല അല്ല റോഡല്ല അതൊ ഒരു പറമ്പ് പോലള്ള സ്ഥലം കുന്ന് പോലള്ള സ്ഥ സ്ഥല ചെറുതായിട്ട് എന്നാ പിന്നെ പിന്നെ ആ പാഠം നമ്മുടെ അടുത്തില്ല കുറച്ച് താഴ് ഭാത്തക്കൊക്കെ പോയാല് പാടങ്ങള്ണ്ടാവും
ആഹ് ആഹ്
നോക്ക്യാ കാൺണോട്ത്തൊന്നുല്ല ഒരു പൊതുവെ ഒരു പറ പറമ്പുകളുടെ ഏരിയാണ് അതായത് ചാരല്ല ള്ള ചാരലൊക്കെ ഉള്ള അങ്ങനത്തെ മണ്ണൊക്കെ അങ്ങനത്തെ ഒരു ഏര്യയാണ് റബ്ബറിന്റെ ഒക്കെ സ ആഹ കൊഴപ്പല്ലാതെയൊക്കെ ഇണ്ടാക്കും
ആഹ് ഉണ്ടാക്കനറിയില്ലേ
ആ ഉണ്ടാക്കും യൂട്യൂബള്ളോണ്ടപ്പോ എന്താലേ പേടി
ആ ഉണ്ടാക്കൂല്ലോ അങ്ങനെ ഞാനും അത്യാവശ്യം ഏ
മ്മക്ക് ആവശ്യത്തി ഒക്കെ ആ അതെ ആരെങ്കിലും ഒക്കെ വന്ന് വന്നാലും അങ്ങനൊക്കെ ഉണ്ടാക്കുകൊക്കെ ചെയ്യും
ആഹ് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാക്കും ഉം പത്ത് പത്ത് വ പത്ത് പതിനഞ്ചാൾക്കാർക്കൊള്ള ഭക്ഷ്ണം ഉണ്ടാക്കും അതിന്റെ പുറത്തു കൊന്നും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതിന്റെപ്പർത്തു ക്കൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഉം അതൊക്കെ പിന്നെ ഏ അത്ര അത്രൊക്കെ ഉണ്ടാക്കും ഉം അത്രക്കെണ്ടാക്കും ന്ന പറഞ്ഞാപ്പോ അങ്ങനേണ് ഇപ്പോ ഇൻക്ക് മോള് കല്യാണം കഴിച്ചഴി ഞ്ഞാലൊക്കെങ്ങനെ പിന്നെ അയിൻ്റെ മുന്നെ ഞാൻ വല്യരു തറവാട്ടിൽ താമസിച്ചുന്നത് നമ്മൾ ജനിച്ചത് വലിയൊരു വീട്ടിലാണ് കുറെ ആൾക്കാരുള്ള വീട്ടിലാണ് വ വന്ന് കയറിയതും അങ്ങനത്തെ ഒരു വീട്ടിൽ അപ്പ നമുക്കങ്ങെനെ സ്വഭാവികമായിട്ടും കുറെ ഫുഡ് ഉണ്ടാക്കി ശീലുള്ള അങ്ങനെയാണ് ആ അപ്പൊ അങ്ങനെ ശീലായത കൊണ്ട് പിന്നെ ചെറിയ മരുമോളായി വരുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമല്ലോ
ആ അത് ശരിയ
തറവാട് വീടകുമ്പോ തറവാട് വീടാവുമ്പോ അപ്പൊ അങ്ങനെയൊക്കെ അതങ്ങനെ ശീലിച്ചതാണ് എങ്ങനെ
ചിപ് ജിയാ ഇഷ്ടാണേ
എങ്ങനെ
കൃഷികളൊക്കെ ചെയ്യാൻ ഇഷ്ടാണോ
ആ കൃഷികളും ചെയ്യും എല്ലാം ചെയ്യും എല്ലാ പരിപാടികളും ഉണ്ട് എല്ലാ ഒരു നാ ആ നാടൻ വീട്ടിലത്തെ എല്ലാ പരിപാടികളും ഉണ്ട് പിന്നെ കൃഷിയാണെങ്കിലോ ഏ കൃഷി എങ്ങനെ
കൃഷിയായിട്ട് എന്തൊക്കെയുണ്ട് വീട്ടില്
കൃഷിയായിട്ട് നമുക്ക് വാഴണ്ട് പൂളണ്ട് ചേമ്പുണ്ട് ചേനണ്ട് മഞ്ഞൾണ്ട് കവുങ്ങ് ഉണ്ട് കുറച്ച് റബ്ബർണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആവുമ്പോ അതിലെ തൊടുല്ല എല്ലാ പണികും നമ്മൾ എടുക്കേണ്ടി വരുല്ലോ അങ്ങനെയാണ് അപ്പ ഇവിടെ ഇവിടെ ഭർത്താവ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് വേറെ ജോലിക്ക് പോകണുണ്ടെിലും നമ്മള സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം കൂടെ ഇറങ്ങി ചെയ്യണം അങ്ങനെയാണ് ഓരോ വീട്ടിലൊക്കെ അങ്ങനെ ശീലായത കൊണ്ട് അങ്ങനെ നമ്മളെ ല്ല നമ്മളമ്മമാരും ഉപ്പാരും അങ്ങെ ചെറുതായിട്ട സഹായിച്ചൊക്ക ചെയ്യലുണ്ടെ അനെ എടുക്കാൻ മടിയൊന്നുല്ല പിന്നപ്പോ ചില സമയത്തി ചെൽപ്പോ ഭയങ്കര മടിയക്കാരം എന്നാലും പിന്നിട്ട് ഇറങ്ങും ഒരാള ഒറ്റൊക്കെ എടുക്കണ കാണുമ്പോ
ഓ എന്തേലും ജോലിക്ക് പോന്നുണ്ടോ എന്തേലും ജോലിക്കൊക്കെ പോകുന്നുണ്ടോ
ഇല്ല ജോലിക്ക് ഞാന് പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചോ കൊണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിച്ചത് അപ്പം പിന്നെ അതിന്റെടയിയില് മോളുണ്ടായി അപ്പൊ എനിക്ക് ഭയങ്കര ഛർദിന്ണ്ടായി ഭയങ്കരഛർദി ആയിട്ട് ക്ലാസ്സില് പോവാൻ പറ്റാത്ത പ്രശ്നം ന്നാലും ഞാന് അത്യാവശ്യം നല്ലോണം പഠിക്കണതായൊണ്ട് ഉമ്മ പിന്നെ എന്തു ചെയ്തു പിന്നെ പ്രീ പ്രൈമറി ടീച്ചേഴ്സിന്റെ ഇതുണ്ടല്ലോ വെറുതെ അന്ന് മോക്ക് ഒരു രണ്ടു വയസൊക്കെ ഉണ്ടാവുകയുള്ളൂ ആ സമയത്ത് ത്തന് വിട്ടു അങ്ങനെ ഞാൻ അത് വിടെ അടുത്തുള്ള ഒരു സ്കൂള് പിന്നെ നാല് വർഷത്തോളം പിന്നെ പ്രീ പ്രൈമറിയിലും അതേ മതിരി എൽ പി സ്കൂളൊക്കെ ആയിട്ട് പഠിപ്പിച്ചിന്നന്ന് അങനെ മാനേജ് പിന്നീട അത് ആ പിന്നെ അന്നൊക്കെ ഭർത്ത ഗൾഫിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് ഗൾഫ് നിർത്തി വന്നു അപ്പൊ നമ്മള് വീട്ടിൽ നിക്കേണ്ട ആവശ്യം വന്നു പിന്നെ അന്നൊന്നന്ന് അതില് വലിയഷ് ശമ്പളവും കാര്യങ്ങളൊന്നുമില്ല നമ്മള ദിവസം മാറ്റിയൊരുങ്ങി പോയിട്ട് വൈന്നേരം അങ്ങനെ അന്നും ഉണ്ടായിന്നില്ല അപ്പോൾ ഇവരൊന്ന് ഗൾഫിലുള്ളടൈമാണ് അപ്പോൾ അപ്പ അവർക്കും അത് നമ്മള പിന്നെ ചെറിയ പൈസക്ക് പണിയെടുക്കുമ്പോളേ അതിനോടൊന്നും വല്യ യോജിപ്പുണ്ടാവൂല്ല പിന്നെ അപ്പക്കെയ ആഹ് അപ്പൊ വീട്ടത്തെ പലരും വേറെ പോവലും അങ്ങനെയൊക്കെ അപ്പൊ വീട്ടില് തറവാട്ടില ആരുല്ലാത്ത അവസ്ഥ ലക്കെ വന്ന പിന്നെ എനിക്ക് സ്വാഭാവിക ഒരു നിർത്തണ്ടി വന്ന അങ്ങന ഞാന് നാല് വർഷത്തോടെ ജോലി ചെയ്തണ് പിന്നെ അതിനു പോയിട്ടില്ല പിന്ന എനിക്ക് വേറെ മോനുണ്ടായി പിന്നെ അങ്ങനെ വേറെ താമസായിന്ന ഓന് വളരട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ നിന്ന് അങ്ങനെ
അങ്ങനെ
ടച്ച് കിട്ടും ആ പിന്നെ മക്കളെ കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധിച്ചു വിന് വീട്ടിത്തെ കാര്യങ്ങള് അങ്ങനെ അങ്ങനൊയിട്ട് പോയി അങ്ങനെ ആഹ അങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെ
ഡ്രൈവിംഗ് ഒക്കെ ചെയ്യോ ങ്ങള്
ഡ്രൈവിങ് ഞാൻ ചെയ്യൂല ഉം ഡ്രൈവിംഗ് ഒക്കെ സ്കൂട്ടികളൊക്കെ ഇറങ്ങിയ സമയത്ത്. പിന്നെ ഇവിടെ വീട്ടി തന്ന ഉണ്ട് സ്കൂട്ടി അപ്പോ ന്നേ പഠിപ്പിക്കൻ വേണ്ടി നോക്കിയോ ചെയ്ത് പക്ഷെ എനിക്ക അറിയില്ലോ അതോടി ക്കാന് ഓടിക്കാൻറില്ലന്ന്റഞ്ഞ ഒന്നാവത് ബാലൻസ് ശരിയാവണില്ല പിന്നെ മറിഞ്ഞ് വീഴും പേടിയ ഞാനൊരു സ്കൂളില് പഠിക്കണ സാ എങ്ങന?
ഡ്രൈവിങ് പഠിച്ചാലത് ശരിയാവുല്ലേ?
ആഹ് പഠിച്ചാല് ശരിയാവും അയിന്ന്നെ പുറത്തേക്ക് വിട്ണുല്ല വേറൊ ത്ത് പോയി പഠിപ്പിക്കാൻ വിടു അങ്ങനെ വിടൂഅല്ല അങ്ങനൊക്കൊ ഒരു കോംപ്ലക്സ് ണ്ട് അങ്ങനെ ആഹ് ആഹ് അതുകൊണ്ടാണ് പഠിക്കാന് ക്ക് ആഗ്രഹാണ് എല്ലാരും ഇങ്ങനെ പോണ കാണുമ്പോളൊക്കെ എനക്ക് ആഗ്രഹാണ് പക്ഷെ
ന്ന് പറഞ്ഞ പോതെ പഠിപ്പിക്ക പഠിക്കാനൊക്കെ പോലെ അയക്കൂല്ല
ആഹ് ആ ടൈപ്പാണ് അപ്പൊ ഈ ആണ്ക് പൊതുവേരു അങ്ങനെ കോംപ്ലക്സ് ഉണ്ടാവൂവേ ചിലർക്കിണ്ടാവും എല്ലാർക്കും ഒന്നുംല്ല ചിലർക്ക് അങ്ങനെ കോംപ്ലക്സ് ഉണ്ടാവും ആഹ്
കൊടുക്കു
ഇവിടുന്ന് നമ്മെളേ പഠിപ്പിച്ചുരികയെങ്കി ഓല് വളരെ സ്ട്രോങ് ആണ് വണ്ടി അങ്ങോട്ട് ചെയരിൻ പാടില്ല ഇങ്ങട്ട് ചെയരിൻ പാടില്ല അറയുമ്പുളി അപ്പോ ആ ഒരു ബഹളം കൊണ്ട് നമക്ക് പിടിക്കാനുള്ള ധൈര്യം കൂടിയിട്ട് ഉണ്ടാവുല്ല അത് കൂടി ഈ പ് എന്താ പറയാ വി എന്താ അപ്പ യിന്റെ പേര് വണ്ടിന്റെ പേരു ആ ആ ആക്റ്റീവ അതാണ് ആക്ടിവ നല്ല വെയിറ്റ്ണല്ലോ നല്ല വെയിറ്റ് ആണ് വണ്ടി അപ്പ നിക്കത്
അവിടെക്കേ നമ്മ പഠിക്കാനൊക്കെ പോകുമ്പോ വേറൊരു വണ്ടില്ലേ ഉണ്ടാവാ?.
ആഹ് വെയിറ്റ് കുറഞ്ഞ ലേഡീസിന് ആഹ് ലേഡീസ് പിന്നെ വ വ പഠിക്കാ അത് സുഖാണ് അയിന് അയിന് വിടൂലല്ലോ അപ്പൊ
ലൈസൻസ് എടുക്കുകയാണെങ്കിൽ ഒരു വണ്ടിയാവവുന്നുണ്ടല്ലേ ഓടിക്ക നമ്മള
ഉം അല്ല നമ്മളണ്ടി അല്ല അപ്പോ തീര് ശായി പഠിച്ച ഇപ്പ നമുക്ക് ആവശ്യാണ് ശരിക്കിന് മ്മത് ഏത് പെൺകുട്ടികൾക്കും ഡ്രൈവിംഗ് അറിയുന്ന നിർബന്ധയുള്ള കാര്യാണ്
ആണേ ല്ലാ ആ എണോരം വണ്ടീട്ട് പോണര്ന്നെ ഉള്ളൂ
ഞാന് പോകണ ഇവിടൊക്കെ എത്ര പ്രായാലലും കൂടെ പോകുന്നാറ്യോ പിന്നെ തുല്ല നമ്മളീനിപ് ആഹ് ചെറിയ കുട്ട കുട്ടികള് പ്രായമായവരും ഒക്കെ പോകുന്നുണ്ട് ഇവിടൊക്കെ അങ്ങനെ ഒരുത ഇല്ല അ വിചാരി ഇവരൊക്കെ പോകുമ്പോൾ നമ്മള തങ്ങനെ മേലെ പോയി ആഗ്രഹ ഉണ്ട്ന് ആഗ്രഹം ഉണ്ട് വിടാത്തതോണ്ടാ ട്ടോ അല്ലാത്തൊന്നും ഇല്ല അങ്ങനെ
ഉം ഞാനൊക്കെ എങ്ങനെ വിചാരി മോളൊക്കെ ഇപ്പോ അംഗൻവാടിയിലൊക്കെ ഒരുപാട് ദൂരണ്ട് പോവാന് ഞാനിങ്ങനെ വിചാരി
ആഹ് ഒരു വണ്ടി ഉണ്ടേ കൊണ്ട് വിട്ട്ണ്ട് വേൻ പോരല്ലോ അതാണ് അഹ് മറ്റേത് നടന്നതുവരെയ പോകണ്ടേ
ആഹ് രണ്ടു നേരം അങ്ങോട്ടിങ്ങോട്ട് നടക്കണ്ടേ അവിടെ കൊണ്ട പോയി ആക്കല് ഇല്ല്യാ പ്പൊ മൂന്ന്സ
ആഹ് ഈ പുറത്ത് പോവുമ്പോ അതേലെങ്ങനെ ബസിന് വെയിറ്റ് തങ്ങനെ നിക്കുമ്പോ അങ്ങനൊക്കെ വിചാരിക്കും.
ഞാൻ വിചാരിക്ക വണ്ടിണ്ടായിങ്ങനേ
ആഹ് ആ പഠിച്ചിന് ഇത്ര നന്നായിരുന്നു വിചാരിക്കാ സമയത്ത് അപ്പോ അങ്ങനത്തൊക്കെ വിഷമങ്ങൾ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട് ഇനി മക് മ എങ്ങനെ
വി ഉണ്ടാവണ്ടി?
ആഹ് വീട്ടില് സ്കൂട്ടിണ്ട് കാറൊന്നുല്ല അങ്ങനെ ആ സമയത്ത് പഠിക്കണ എനിക്ക് വണ്ടി ഒറ്റക്ക് പിടിക്കാനുള്ള ധൈര്യല്ല്യ കാണോം പിന്നെ വീട്ട്ന്ന് അങ്ങനെ പിഠ്പ്പിക്ക്പോ ഞാ പറഞ്ഞില്ലേ ഒരു താവുമ്പോ വണ്ടി അങ്ങട്ട് ചെരിയരുത്ങ്ങോട്ട് പഠ്പി പപ്പിച്ചച്ച് തരും നമ്മളെ പക്ഷെ അങ്ങോട്ട് ഇടുക്ക ഇങ്ങോട്ട് വളയരുതന്ന് പറ ഏഹ്
ആഹ് ആഹ് ഓല് അടിക്കും ചെയ്യൂല്ലേ?
അടിക്കല്ല ഒച്ചടും ഒച്ചടും ഒച്ചടും അ പ്പമ്മള് പിന്നെ ഒര് പഠിപ്പിക്കണങ്കി ഒരു നാക്ക്ണ്ടല്ലോ ഒര് രീതില് പഠ് ഇ പഠിപ്പിക്കാൻ പ്രത്യേക കഴിവാ അത് മ്മൾ തു അയിൻ്റെതായ രീതീല് പറഞ് മനസ്സിലായി കൊട്ക്ക പക്ഷെ ഇതങ്ങനെൽ ഇത് ഇവര്ക്കല്ലോണം അറിയാ പക്ഷെ നമ്മളത് ചിയ്യു മ്പതങ്ങനെല്ലാ ഇങ്ങനെല്ലാന്ന് പറഞ്ങ്ങാണ്ടാണേ ആഹ് ആഹ് അപ്പൊ അതിന് ആ പരിപാടി അപ്പൊ ഞാൻ പറയും വേറെ ആരും പഠിപ്പിച്ചാലും നിങ്ങള് പഠപ്പിക്കേണ്ടാന്ന് പറ യും അല്ലാതെ വേറെ മാർഗം ഇല്ലല്ലോ അതെ അ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പഠിക്കാതായത് എല്ലാതൊന്നുമല്ല അല്ലെങ്കി എപ്പളോ പഠിക്കും
ഓരിക്ക് അറിയാം ജോലിക്ക് വലിയ ഇവിടേം അങ്ങന തന്നെ
ആഹ് അപ്പൊ ആ ആഹ് ആങ്ങങ്ങളമാരൊക്കെ പറയും എല്ലാവര്ക്കും എല്ലാ സ്വാതന്ത്രം പെൺകുട്ടികൾക്ക് കൊടുക്കണതാണ് വീട്ടിലൊക്കെ അപ്പൊ എന്നെ പറയും വീട്ടില് വണ്ടി ഉണ്ടായിട്ട് കൂടി പഠിക്കാത്ത ഒരാളുണ്ടെങ്കി എന്നെ തന്നെ കണ്ടിട്ടുള്ളു പറയു മൂന്ന് ആഹ് അപ്പൊ ഞാ കൂടാൻ പറയും എല്ലാം എല്ലാ ഡ്രൈവിങ്ങും പഠിക്കണം എല്ലാം ആവശ്യമാണ് ഒരു കാ ഇനിയത്തെ കാ അത് അറിയില്ലാന്ന് പറഞ്ഞാ ഭയങ്കര മോശിക്കാര അപ്പൊ അവിടെ ഉള്ള കല്യാണം കഴിച്ച കൊടുത്ത് പിന്നെ അവിടുത്തെ ഉമ്മേം ഭർത്താവും നല്ല സപ്പോർട്ടാണ് കാറു കാറും വണ്ടിയൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കണ ആൾക്കാരാണ് ഉം പിന്നെ അങ്ങനെ ആഹ് ആഹ് അപ്പൊ അങ്ങനെ ഇവിടന്നാണെങ്കിലും ഇവിടയും പഠിപ്പിക്കാതെ കുഴപ്പൊന്നില്ല പക്ഷെ വേറെ ആളുടെടുത്തെക്കൊന്നും വിടൂല പിന്നെ ഓര് പഠിപ്പിക്കണല് നല്ല ചൂടന്മാരു ആയതൊണ്ടെ
അതെ അവളെ ഹസ്ബന്റ് എങ്ങനെ സപ്പോർട്ട് ആണോ
ആഹ് അവിടെ ഹസ്ബന്റും വീട്ടിലുള്ള എല്ലാരും പിന്നെ ഉപ്പ ആണെങ്കിലും ഉമ്മ ആണെങ്കി ലും പിന്നെ ആഹ് ആഹ് ഓടിക്കും ഡ്രൈവി കൊണ്ടിരിക്കണ് അപ്പോ അത് അപ്പോ നമുക്ക് സന്തോഷമാണ് കാണുമ്പൊ അങ്ങനെ ആവുമ്പൊളേ ഉള്ളൂ എന്ത് ചെയ്യ കുട്ടികൾ വളരെ മുന്നോട്ട് ആ ധൈര്യം വരും ആ ധൈര്യം വരും അപ്പൊ സപ്പോ
ഇനി നമ്മളെ ചടപ്പിക്കാന് വേറെ
ആഹ് രീതിയിൽ വരുമ്പൊളേ നമുക്കൊന്നും അറിയാതല്ല നമ്മള് പോയിരിക്കുന്നത് അപ്പന്ന അത് ശരി ക്കും പറഞ്ഞുകൊടുക്കേണ്ട സാവധാന അങ്ങനല്ല വിച ഇവർക്ക് നല്ലോണം അറിയുമ്പോ നമ്മുടെ വണ്ടി എങ്ങൊട്ടോഒന്ന് ചരിഞ്ഞാല വണ്ടി ഇപ്പൊ ചാടിപൊട്ടും എന്നുള്ള രീതില് ഓരോരുത്തരെ ശൈലിയാണ് ഒന്നുല്ല ഓരോരുത്തര്
ആഹ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ആഹ് ന്നാ ഒക്കെ ന്നാ ഞാൻ വിളിക്കാ ശരി എന്നാ
ആഹ് ആഹ് ആയിക്കോട്ടെ